ടാ
ഹാ കേക്കില്ലേ എന്താ വിശേഷൊക്കെ
കേക്ക് ആ ഉണ്ട് കേക്ക്ണ്ട് കേക്കണ്ട് എന്താ വിശേഷം എന്താ പരിപാടി നല്ലന്നെ
പരിപാടി പ്രത്യകിച്ചൊന്നുല്ല അങ്ങനെ വെറുതെ ക്കാണ് പണികളൊക്കെ കഴിഞ്ഞ് അപ്പൊ അങ്ങനെ വെർതക്കാണ് ഇനിപ്പോ ഭക്ഷണം കഴിക്കാ രണ്ടണിക്കാവുമ്പോഭക്ഷണം കഴിക്കണം ആട ഭക്ഷണം കഴിക്കാനായോ ഹലോ കേക്കില്ലേ റെയ്ഞ്ച് പോയോ?
ഉം മതെ
ഓ കയിഞ്ഞ് കയിഞ്ഞ് അന്റെ പണി കഴിഞ്ഞോ എന്താ അരിവാടി ഇന്ന്പ്പോ ക്ലാസ്സില്ലലീവ് ആണല്ലോ ഇപ്പ ഞായറാഴ്ച ലീവ് വയ്ക്കൂല്ലേ റേഞ്ചിള്ളടത്തേക്ക് നിക്കീട്ടോ റേഞ്ച് പോ പോയിന്ന് തോന്നണെ.
ആ അതെ
ഇപ്പ പറീണ കേക്ക്ണ്ട് ഇതുവരെ പറഞ്ഞ കേട്ടീല്ല
ആഹ അന്നാ റേഞ്ച് പോയതാ തോന്ന്ണ്ട് ആഹ ഞാൻ പൊറത്തേക്ക് നിന്ന് ഞാന് പണികളൊക്കെ കഴഞ്ഞിച്ചിട്ട് ഇരിക്കന്നായിരുന്നു ന്നാണപ്പോ ങ്ങക്കാ വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മള് ചോറ്ണ്ടാക്കാ അല്ല കറി ഉണ്ടാക്കാച്ചിട്ട് ഇരിക്കുമ്പോണ്ട് വെള്ളം കി വെള്ള ഇല്ല പൈപ്പില് ആപ്പാടി നോക്കുമ്പോ ഇപ്പറത്ത റൂമി വന്ന് നോക്കുമ്പോ പ്പറത്ത റൂമിലുല്ല ആരോടുത്ത് നോക്ക്മ്പോ ഇവിടുത്തെ ഓണറിനോട് പോയി ചോച്ചിട്ട് നോക്കുമ്പോണ്ട് ബോർവെല്ലിനെന്തോ കംപ്ലയിന്റ് ആയിണ്ട് ആ പിന്നി ഒന്ന് വൈകുന്നേരം വൈകുന്നേരം കൊറ ച്ച് വള്ളം വരൊള്ളു കുളിച്ചിട്ടുല്ലാ കറിം വക്കാണ്ട് ഞി പ്പ ഫുഡെയ് ചെയ്ഞ്ഞ പാത്രോം കഴുകാണ്ടാവൂലേ അ ഞങ്ങള് പ്പ ങ്ങനെ എന്താ കാട്ടാന്ന് വെച്ച് ഇരിക്കാണ് ആ എ വെള്ള അങ്ങനെ കൊണ്ട്രാനൊന്നും പറ്റൂല പൈപ്പില നമ്മക്ക് കുളിക്കാനും കാര്യങ്ങൾക്ക് കൊണ്ട്രാൻ പറ്റുല കുടിക്കണം ഞങ്ങള് പ്പ കാനില് വേടിക്കാണ് ചെയ്യാ കാനില അതുണ്ട് തല്ലെ അത് ഉപേയ്ക്കാള്ള വള്ളെയ്
തേച്ചാ തെയ്യാത്തൊരു സാധനാണല്ലോ.
ആ അതാണെങ്കി ഇത് വരെ നർണ വീട്ടിത്തെ പോലെന്നല്ല കരണ്ട് പോയാല് മോട്ട്റ് അങ്ങൻത്തൊരു വിഷയെ വടെ വര്ലില്ല കാരണം ഇതെന്നും രാവിലെ ആവുമ്പത്തിന് ഈ ബോർവെല്ലായ കാരണം ബോർവെല്ല് ഇവരെന്ത ചെയ്യാന്നറീല ഇവ്ടെ അൺലിമിറ്റഡായ്ട്ട് എപ്പളും വെള്ളണ്ടാവും. വെള്ളം തീരെ ഇങ്ങനെ തീർന്നിട്ടൊ ക്കുന്നേരടെ ഇണ്ടായിട്ടില്ല. ഇതിപ്പ ആദ്യായിട്ടാ ങ്ങനൊരു സംഭവം. ആ അപ്പൊ നോക്കുമ്പോ പ്പൊ എന്താണ് ഇങ്ങനെ ആയിട്ട് ഇരിക്ക ഇപ്പ നാളെ രാവിലെ ശരിക്കു റെഡി ആവൊള്ളൂന്ന് പ്പൊ ന്നാണെങ്കി ഞായറാഴ്ചേണ് നമ്മള് മൊത്തത്തില്ള്ളെ എ പരിവാട്യേള് ഏ അടിക്കലും തൊടക്ക് കുളിക്കലും എ തിരും തിരുമ്പ പിന്നെ ഞാൻ ദിവസം ദിവസം എല്ലാം തി രുമ്പും അന്നട്ട് അന്ന്ട്ടാ വാഷ്മെഷീനൊന്നുല്ല കയ്യോണ്ടെന്നെ അന്നക്കന്നക്കന്ന് ആ അതൊക്കെ എന്നോ തൊടങ്ങി ആഹ് എന്താണ് അന്നക്കന്നക്ക്ള്ളത് അന്നത്തത് യൂണിഫോമ് അന്ന് വീട്ടിലിട്ട ആ ഡ്രസ്സ് അന്നന്നെന്നെ തിരുമ്പിടും കാരണം വടെ മിക്ക്യരും എങ്ങനെ ചെയ്യാ ച്ചാല് ഒക്കക്കൂടീ ട്ട് ഒരൂസണ്ട് തിര്മ്പ ചെയ്യ എന്താണ് ആ പഷെ ഏ ഞാനെന്താചാലി ക്കീ എല്ലാ എല്ലാതും റ്റ ദിവസം ങ്ങനിരിക്ക്ണഹ് ക്ക് ഷ്‌ടല്ല അ അം കൊറേ നേരം
റൈഞ്ച് പോണ്ടേ ശ്രദ്ധിക്കി
പ്പളു കേക്ക്ണ്ടാ ആ അന്നല്ലേ ഇക്ക് ഈ ഒരു ഞായറാഴ്ച കിട്ടുമ്പോളാണ് എല്ലാരും ചെലപ്പോ തിരുമ്പ എല്ലാംകൂടി ട്ടോപ്പം ആ ഇക്കാണെങ്കിൽ താല്പര്യല്ല കാരണം കുറേ നേരം നിക്കണം ഇതാകുമ്പോ ഞാനന്ന് പറിയുമ്പോ അന്നൊക്കന്നൊക്കന്ന തിരുമ്പും അപോ പിന്നെ കുറ ച്ചേരം കൊണ്ട് വേഗണ്തീരുവേ ആഹ് അപ്പൊപിന്നെ തിരുമ്പാനില്ല ക്ഷെ കുളിക്കാനൊക്കെ ഇണ്ടായിനി എണ്ണ തേച്ചിട്ട് കുളിക്കണ തലൻച്ചിട്ട് എണ്ണതേച്ച് എല്ലാദിവസം തലനക്കും വെറുതെയെങ്കിലും ക്ഷെ എണ്ണ തേച്ചിട്ട് എണ്ണേച്ച് ഷാമ്പൊക്കെ ഇിട്ട്ട്ട് കുളിക്ക ഞായറാഴ്ചയായിരുന്നു അത് ഇപ്പൊ എന്താ കാട്ടണ്ടെയ്ച്ചിട്ട് നിക്കാ എണ്ണ തേച്ചി ല്ല എന്തോഭാഗ്യത്തിന് അവിടെന്റെ രണ്ട് ഫ്ര എണ്ണൊക്കെ തല ഒഴിച്ചിട്ട് നടക്ക്. ഇനിപ്പെന്താ കാട്ടാ പറഞ്ഞിട്ട് അങ്ങനെക്കെ ആയിട്ട് ഇപ്പപ്പൊ പണിയൊ ആകെ നേരം വൈകി ഹോസ്റ്റലല്ലാ. റൂം എട്ത്ത് നിക്കെ പൊറത്ത് ഹോസ്റ്റലിലേരുന്നു ഒരാറു മാസം ആദ്യത്തെ വർഷത്തെ മൂ ആറുമാസം അത് കഴിഞ്ഞപ്പോ പിന്നെ പുറത്തേക്ക് മാറി. ഹോസ്റ്റലാകുമ്പോ റെന്റും കൂടുതലാണ് പിന്നെ മ്മക്കിഷ്ടമുള്ള ഫുഡും കഴിക്കാ പറ്റില്ല പിന്നെ ഒ ക്കെത്തിനൊരു ഇതാണ്. ഇതാവുമ്പോ ഇതാകുമ്പോ എന്താ വെച്ചാല് കോളേജിന്റെ അടുത്തന്നെ റൂമും നമുക്ക് പൊ റത്തുന്നു സാധങ്ങള് മേടി ച്ച് ഓക്കെ എല്ലാം പഠിക്കും ഫുഡ്ഡുണ്ടാക്കാനും പഠിച്ചു ഒരു മൊത്തത്തിലങ്ങട്ട് സെറ്റ് ആയി. ആ
റേഞ്ച് പോയി റേഞ്ച് പോയി.
ഒക്കെ ചെയ് താലും അത്
കേക്കിണ്ട് പറഞ്ഞോ റേഞ്ച് നോക്ക്ട്ടോ ആഹ്
ആ ആ ആഹ് ആ അങ്ങനെയായിട്ട് ഏഹ് തണ് കൂല ര്യം പറഞ്ഞ എല്ലാവരും ഹോസ്റ്റലീന്ന് മാറും
മാറൂലേ
ഹലോ ആഹ് പ്പൊ കേക്ക കേക്കണണ്ടോ റേഞ്ച് കൊറവില്ലല്ലോ
ണ്ട് ഇല്ല ഇല്ല പറഞ്ഞോ
ആഹ് അങ്ങനെയൊക്കെ ഇട്ട് ഉം
അപ്പൊ വേറെന്താ പിന്നെ സ്ഥലങ്ങള് ഇങ്ങളെ
സുഖാണ് അങ്ങനെ പോണ്ട്
ആഹ് ആഹ് ഇനിപ്പോ ഇങ്ങളെ ഉം ഇങ്ങളെ പരി
ഓ അത് ഉമ്മ ച്ചതാണ് ചക്കണ്ട് കയറിഞ്ഞിട്ടെ
ഇങ്ങള അവിടെണ്ടായതാ
അല്ലല്ല അതു ഓല് കൊണ്ടോന്നതാണ് അപ്പൊ പഴുത്തതേ അവിടെ താഴത്ത് വെച്ചിക്കണ്ന്ന് പറഞ്ഞ് വിളിച്ചതാ
ആഹ് ആഹ്
ഒരാട് ഇരിഞ്ഞിട്ടേനി ഞങ്ങട് കേറി പോരുപ്പെ അപ്പൊ ഇനിക്ക് ഇള്ളത് വെച്ചച്ചിണ് പറയാൻ വേണ്ടി വിളിച്ചാ
ഇ ആഹ് ങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ മ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ
ഓ ഇല്ലോ കഴിഞ്ഞ് ഇനിപ്പൊ രണ്ട്
പ്പ എല്ലാം കഴിഞ്ഞ് അമ്മ ഇവിടെ ഓ ഉം നമ്മളിവിടെ ഒന്നും കഴിനീല്ല ന്നുംകഴിയാണ്ട് രിക്ക ഇപ്പൊ ഇന്ന് നേരത്തൊക്കെ ണീക്കാ അതെന്നക്ക ഞങ്ങൾക്കും അറിയാത്ത എന്താപ്പ കാട്ടന്ന് വലിയ കാര്യത്തില് മോര് കറി ബീഫ്ന്ന് ക്കപറഞ്ഞിട്ടിരിക്കായിരുന്നു ഇനിയിപ്പോ പാ അത് ഇപ്പൊ ഒന്നല്ലാണ്ടായി ചോറ് മാത്രണ്ട് ഇപ്പൊ ചോറ് നേരത്തെ വെച്ച് വെള്ളം എന്ന് വച്ചാൽ നമ്മൾ പാത്രം കഴുകണണ്ട് ങ്ങനിടണ്ടെ അതാലോയ്ചിറ്റ തോന് പറയണ്ട് മോര് കറി ഉണ്ടാക്കാനുള്ള തൈര് ഉപ്പുട്ടിട്ടാണ്ട് തിന്നാ അച്ചാറുണ്ട്ട
ആഹ് ഓരണക്കിന് ഇനി അതാ നല്ലെ.
ഇനിയിപ്പതന്നെ നല്ലേ. പിന്നെ വെണ്ടക്ക ഇരിക്ക്ണ്ട് കൊറച്ച് ചെലപ്പോ അന്തേല് എടു
ആഹ് അവ് പൊരിച്ചാലും മതിയല്ലോ. വെളിച്ച ഉം വെളിച്ചെണ്ണ ഉണ്ടെങ്കില് അത് പൊരിച്ചാതി
റേഞ്ച് പോവ്ണ്ട്. ആ ഇപ്പൊ കേക്കിണ്ട് പറഞ്ഞോ.
ഇത് പ്രശ്നാ ക്കെക്കായിട്ട് എടേലൊക്കാണ്ട് റേഞ്ച് പോവും. ഉം എങ്ങനൊക്കെയ്‌ട്ട് കാര്യങ്ങള് ഇഞ്ഞിപ്പന്താ ന്നത്തെ ദിവസത്തെ പരിപാടി ഫുഡ കഴിഞ്ഞാൽ ആവുടുക്കേലും
പോണം എവിടെങ്കിലും പൊറത്തെടെങ്കിലും പോവു ഏ് ഞായറാഴ്ച ആയതോണ്ടേ
ഞായറാഴ്ച എല്ലാ ഞാറ്ച്ചയും പോങ്ങള അങ്ങനെ
ആ പോലണ്ട് ഞാറാഴ്ച്ചനല്ല എല്ലാസും പോവും പൊറത്തൊക്കെ എല്ലാസും പോവും ഹ് ഞങ്ങള് പിന്നെവിടെ പന്തതിരംഗാവ ഇവിടെ മറ്റേ ഇതുണ്ട് മറ്റേ ഇടുക്കാത്തിലലോണ ഉണ്ട് സൈക്കിൾ ഒക്കെ ഇത ആക്കണേ ല് ഒരു ഇതുണ്ട് അവിടെ പിന്നെ ഫ്രീ ആയിട്ട് സൈക്കളോട്ട പിന്നെ ഫ്രീ ആയി ഫുട്ബോൾ കളിക്ക സ്കേർട്ടിങ്് എല്ലാം ഉണ്ടാടെേ പിന്നെ എാ നമുക്ക് എന്ത് സാധനം വേണെങ്കിലും മേടിക്ക നല്ല കോളേജ് ുള്ള സാധനാണ് ഞാൻ അവിടുത്തെ വാങ്ങല്ണ്ട് ബാഗ് ഡ്രസ് പിന്നെ സ്പോർട്സ് ഐറ്റംസും ഒക്കെ ത്തണ്ട അവിടെ അല്ല കോള റ്റ്ള്ളെ
ആഹ ഞാന് വിചാരിക്കണെന്നോ അവിടുന്ന് ഈ കോളേജ്ക്ക് ഇടാൻ ഉള്ള ബാക്ക്ബാഗ് മേടി ക്കണെന്നേ ഉം അന്ന് പക്ഷെ ഞങ്ങള അടുത്തൊന്നുല്ല കൊറച്ച് പോണം
ആഹ ആഹ
ഡക്കാത്ത ലോണെടുക്ക് പോണംന്നുണ്ടെങ്കി അപ്പൊ പിന്നെ അങ്ങനെ ഒരു ദിവസം ഡക്കാത്തലോൺക്ക് ചിറ്റങ്ങനെ ഇറങ്ങനൊന്നും ഉണ്ടാവൂല്ല
ആഹ് ശരി എനക്ക് ഇവിടെ അടുത്താണേ
ആഹ അങ്ങനൊക്കെ ആയിട്ട്
ഞങ്ങക്ക് പിന്നെ അടുത്തായത് കൊണ്ട് ഇടക്ക് ഇടക്കും തിരക്കൊക്കെ പോകവും പിന്നെ ആ സാധനം വാങ്ങുകയും ചെയ്യും ബാഗ് വാങ്ങും പിന്നെ സൈക്കിള് വാങ്ങി പതിമൂന്ന് റൂപ്പൻ്റെ സൈക്കി വാങ്ങിനി അത്കട്ട് പിന്നെ ഇപ്പോളൊന്നും ആയില്ല മൂന്നാല് വർഷം ആയി വാങ്ങിട്ട് നല്ല കോളിറ്റി ഉള്ള സാധന മാസം കഴിഞ്ഞാല് ഓര് അവിടുന്ന് ആകുമ്പോ സർവീസ് ചെയ്ത് തരോ ഫ്രീയായിട്ട് അങ്ങനെ ഒരു പ്രാവിശ്യ സർവീസ് ചെയ്യിച്ച് അപ്പോൾ ചെയ്ത് പക്ഷെ ഇതുവരെ ഒരു കംപ്ലയിൻ്റോ വന്നില്ല അപ്പൊ നല്ല കമ്പനി സാധനം നോക്കി വാങ്ങുമ്പോ അതിന് യൂസിങ് കെടി ഉള്ളത് ഉണ്ടാവുമല്ലോ
ഉം ഉം അല്ല ബാഗ്പ്പോ ഡക്കാത്ത ലോൻ്റെഏകദേശം
ഓ അങ്ങനത്തെതും ഉണ്ട് സ്പോർട്സ് ഐറ്റം റ്റംസ് ബാഗ് ഉണ്ട് എല്ലാം ഉണ്ട് ചെറിയ കുട്ടികള ഉണ്ട് വലിയൊർക്ക ഉണ്ട് ഇല്ലാത്തരു സാധനം ഇല്ലാ അവിടെ ബോള്ഡർ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് വേണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്
ഉ ഒരു ദിവസം ഇതുപോലെ എന്തിനോ കൊണ്ട് പോയപ്പോ കോഴിക്കോട് പോയപ്പോ അതുപോലെ ഒരു ദിവസം അവിടെ പോയോക്കണം വിചാരിച്ചിന് പിന്നെതുപോലെ എന്തോ നേരം വൈകിട്ട് കോഴിക്കോടന് മുമ്പിൽ കൂടെ പോയി ആ അതിന്റെ മുമ്പിൽക്ക എത്തി പിന്നെ ഒപ്പം വേറെ രണ്ട് കാറിലായിട്ട് അങ്ങനെ പോയിണ്ടായിരുന്നു വീട്ടീന്ന് പുറത്തു പോയപ്പോ അപ്പ കൂടെ ഉഉണ്ടായിരുന്ന ഒരു ടീം നേരെ എവിടുകോ പോയി അപ്പൊ പിന്നെ ഇഞ്ഞിപ്പോ അവിടെ ഇറങ്ങിയ നേരണ്ടാവോച്ചട്ട് പിന്നെ അവരെ
ആഹ ആഹ് ആഹ കേയറാണ്ടായിന്ന് ആ എടക്ക് പോ നല്ല നല്ല രസം കാണാ വേറെന്താ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ ന്ന ശരിന്നാൽ ട്ടൊ ശരി ഓക്കെ
ആഹ